ഹലോ ആഹ് എന്തൊക്കെ വിശേഷം
നല്ലതെന്നെ സുഖം അവിടെ
ഇവടെന്താ സുഖായിട്ട് പോണു മൊന് ഒറങ്യോ
ഇല്ലല്ലാ
ഉം ഹസ്ബൻഡ് എത്തിയോ
മക്കളൊന്നും ഇറങ്ങിട്ടി ഒറങ്ങീട്ടില്ല ഹസ്ബന്റ് എത്തി
ആഹ് പകുതി സമാധാനയില്ലേ ചായുടി കഴിഞ്ഞോ ഈ സമയത്ത് എന്തെ സുന്നത്തയിച്ചു ഈ ചൂടത്ത് അള്ളാഹ്
അത് ഉം എന്താ പറയാ മദ്രാസിന്റെ വെക്കേഷൻ ഇണ്ടായിന്നല്ലോ ആ പത്തൂസെറ്റേ ആ വെക്കേഷന്ല് ചെയ്യണന്നേനു വിചാരി ഡേറ്റ് വരെ കണ്ടുട് കണ്ടെത്തീനു
ആഹ്
ഏ അപ്പൊ അയിന്റെ എടേല് വല്ലിമ്മ സുഖല്ലാതായി
ആഹ് അപ്പൊ ചെയ്യാൻ പറ്റില്ല ഓഹ് അപ്പ പിന്നെ ചെയ്യാൻ പറ്റീട്ട്ണ്ടാവൂലലേ ആഹ് ഈ സമയത്ത് കുട്ട്യേള്ക്ക് കെടക്കണെങ്കി തന്നെ എടങ്ങേറാക്കാരെ
ഇല്ല ഓനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഓനക്ക് ഇത് പേടിയാ ഭയങ്കരം പേടി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവണൊക്കെ ആഹ് അതെ അതുകൊണ്ട് കഴികി ഇന്നിപ്പോ ആറാമത്തെ അല്ല കഴിഞ്ഞ് കഴിച്ച് ആറാമത്തെ ദിവസ
ആഹ് കുഴപ്പെന്നുമില്ലല്ലോ
ഇപ്പൊ ഉണ ഉണക്കം ഇണ്ട്
ആഹ് പഴുപ്പുണ്ടെങ്കിലാണ് പേടിക്കേണ്ടത് നാത്തൂന്റെ മോന് നാത്തൂന്റെ മോന് ഒന്നിനും സമ്മയ്ക്കൂലോയു കൈയ്കാനും ഇതിന്നോന് ഓന് മൂത്രം ഒയ്ക്ക്ണ ഒക്കെ പേടായിയിരുന്നു ഇങ്ങിട്ട് ഇതാവായിറ്റേ കുട്ടി മൂത്രം പിടിച്ച് വെച്ചതായി ഇങ്ങിട്ട് പൈപ്പ് കേറി ആ ഇങ്ങോട്ട് പേടിച്ച് പാമ്പേഴ്സ് ഇട്ട് കൊടുത്തായിരുന്നു ചിലര് ചില ഇവിടെ ചില ചെയ്തോരെ പമ്പേഴസ് ഇട്ട് കൊടുക്ക്ണ്ട്
പാമ്പേഴ്സോ
ആഹ് നമ്മള് കുട്ടിആക്ക് ഇട്ട് കെട്ടുക്ക്ണ പമ്പേഴ്സ് ഇല്ലേ അത് ഇട്ടാ തട്ടു ഇല്ലയ് അത് തട്ടുലാ നല്ല സുഖ സുഖമാണ് മൂത്തച്ഛന്റെ കുട്ടിക്ക് അങ്ങനെ ചെയ്യായി മറ്റ് അങ്ങനെ ആവുബോ നീര് ഒഴിച്ചുല്ലോ അങ്ങനെ ഒലിക്കൂല
ഇത് അയിമല് തൊടൻ തന്നെ ഓന് സമ്മയിക്കണില്ല ആ മ മറ്റേ കൊലത്തില് തുണി കെട്ടിക്കാണ്ട്
ആ ആഹ് പിന്നെ എനിട്ട് മൂത്തച്ഛന്റെ മോന്ക്ക് പമ്പേ്സ് ഒക്കെ പിന്നെ ഓല് അവിടുന്ന് ഹോസ്പിറ്റലിൽ പമ്പേഴസ് ഇട്ട്തരാണ് ഓല് നമ്മളിന്റെ കുറച്ച് എക്സ്ട്രാ ആ കുട്ടി ആളുടെ പിന്നെ സൈസിന്റെ കുറച്ച് എക്സ്ട്രാ വലിപ്പല്ലെ സൈസ് വാങ്ങിക്ക ഇട്ടാ വേറെ ഇണ്ട് അങ്ങനെ
ആ അങ്ങനൊ ഒന്നുമല്ല ഇതാകെ മുറി വേദനൊക്കെ ആരുന്നു അന്ന് ആ ഒരു ദിവസം
ആഹ്
തീരെ ഒരു പനി വന്നാൽ തന്നെ മരുന്ന് കുടിച്ചാത്ത ആളാണ് ഓന് തീരെ മരുന്ന് കുടിച്ചൂലെയ്നി പക്ഷേ ഇതെന്തേ ആവം ഇത് പെ ആഹ് ആഹ് ഉണ്ട് ഉറ്റിക്കാനും പിന്നെ മറ്റേ എസ് എൻ ഉണ്ടല്ലോ
ആ ക്ലീൻ ചെയ്യാനുണ്ടാവും
അത് വെച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഒപ്പി കൊടുത്തിട്ട് ഈ തുള്ളി മരുന്ന് ഉറ്റിയ്ക്ക് ചിലർക്ക് ഓയിൽമെന്റാണ്
ആഹ് ഇവിടെ തുള്ളി മരുന്ന് തന്നെയാണ് തന്നിരുന്നത് മുത്തച്ഛന്റെ മോനിക്ക് തുള്ളി മരുന്നാ തന്നിരുന്നത് ഇവിടെ ഇപ്പോൾ ആവുണു എല്ലാരും പറഞ്ഞ ഇന്നോട് പ്രസവിച്ചു കിടന്നപ്പോ അപ്പെ കഴിക്കാന് അപ്പൊ നാത്തൂൻ്റെ വല്ല്യ മോൻ്റത് ഇതേപോലെ പ്രസവിച്ച് കഴിഞ്ഞ പ്പൊ തന്നെ കയ്ച്ച്. അപ്പ പിന്നെ കൊറച്ച് വലുതായപ്പോ ഓന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇങ്ങനെ കഴിക്ക്ണെ കണ്ടപളെയ് ക്ക് ഭയങ്കര എട ങ്ങേറെ മനസ്സക്ക് ഒന്ന് എന്താ എന്റെത് ഇല്ലാത്തത് എന്താ എനിക്കാരും പൈസ തരാത്തത് എന്ന ഭയങ്കര സങ്കടം പോലെ അപ്പൊ പിന്നെ ഇവരതൊന്നും ആഹ് അപ്പൊ അങ്ങനെ കുട്ടിയെ കു കു എപ്പഴും കുട്ടിക കിട്ടും പക്ഷെ അപ്പൊ ഒരു പ്ര പ്രത്യേകതയല്ലേ കുട്ടിആക്ക് ആഹ്
പൈസ കിട്ടി കളിക്കോപ്പ് കിട്ടി അ വിചാരിക്കാത്ത കളി കോപ്പൊക്കെ കിട്ടി ഓൻ പറയാ എന്ത് സുഖാന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ജ്യൂസ്
ജൂസും ഫുഡൊക്കെ വല്ല വീ കൊടു ഒക്കല്ലേ അപ്പൊ ഓനക്ക് ഭയങ്കര സങ്കടാരുന്നു ഇങ്ങോട്ട്ന്നെ ഓന്റെത് എന്തല്ലാത്തരുന്നു കഴിക്കുവാ ഫുഡ് കഴിക്കുവാ
യോവിടെ ല്ല ഇപ്പൊ ഒരു പയം കൊടുത്ത് ത്ത തന്നെ അതേപോലെ കെടുക്കണണ്ട് ഫോൺ കാണുക മെയിന് ആയിട്ട് ഫോൺ കാണുക
പ്രശ്നം കയിച്ച് കയിച് അത് കണ്ടാത് മേത്ത് കാണും അല്ലെങ്കിൽ ഉള്ളത് കണക്ക് ന്നെ ക്കാരാ
ആഹ് ഇപ്പൊ അത് ഇന്ന ഒരു ഉണക്കം വെരല് ഒടിങ്ങിയപോ ഓന് ണീച്ച് നടക്കലുടങ്ങി
ആഹ് ഇനി പിന്നെ പിന്നെ അതന്ന് ഒന്ന് തുടങ്ങിയാലേ നമുക്ക് എന്തേലും ഫുഡ് വല്ലക്കെ കൊടുക്കാൻ പറ്റുവുള്ളൂ. അല്ലെങ്കി പഴുപ്പ് കേറുന്നുല്ല പേടിൽ അങ്ങനെ കൊടുക്കാനും പറ്റില്ലല്ലോ
ആഹ് ആഹ് ആഹ് അപ്പൊ ഏതായാലും ഇന്ന് തൊട്ട് ഞാൻ നെയ്യൊക്കെ കൊടുക്കല് തുടങ്ങി
ആഹ് നെയ്യൊക്കെ കൊടുക്കാ നെയ്യും അതു പോലെ രായി കുടിക്കുവോ
രായി ഒരു ദിവസം അവൻ ചോദിച്ചിരുന്നേ അപ്പൊ അത് കൊറെ മുന്നേള്ള പൊടിയാ ഞ്ഞി വേറെ കിട്ടിയിട്ടൊക്കെ വേണോ
രായി പൊടീണ്ടിരിക്കാണ്ട് നല്ലതേ രായി വേടിക്കുക സദാ പച്ചറായി ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിട്ട് അരച്ചിങ്ങാണ്ട് അയിക്ക് തേങ്ങാപ്പാലോ പാലോ ചേർത്തിട്ട് പായസം പോലെ
പക്ഷെ അതെന്താ എനിക്കിഷ്ടല്ല ഞാനിപ്പ എന്റെ ചെറിയ കുട്ടിക്ക് ഏഹ് ഏഹ് പൊടിപ്പിച്ചിട്ട് ങ് മുളപ്പിച്ച കാണ്ട് പൊടിപ്പിച്ച് മുളപ്പിച്ച് പൊടിപ്പിച്ചിട്ട് അതേനു ഇത്രയും ദിവസം വിടണ്ടായിരു അതിലിനിയിപ്പ കുറച്ചും കൂടി ഉണ്ട്
ആഹ് മുളപ്പിച്ചത് നല്ലതാണ് ഇതിന്റെ ഇരട്ടി ഇത്ണ്ടാവും ഫലണ്ടാവും
ആഹ്
അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത മ്മേ കുട്ടികക്ക് കാൽസ്യം ആവും അയണോ
ഒക്കെ ഉണ്ടാവും അയലുണ്ടാവും ഫൈബറും എല്ലാം അടക്കിയിട്ടുണ്ടല്ലേ ഏ രായില് ആഹ് പിന്നെ ഞാൻ നല്ലോണം കുടിക്കൂരായിൻ നിക്ക് അംഗങ്കലവാടിന്ന് ഇവിടെ പ്ര ഇവളെ പ്രഗ്നന്റ് ആയപ്പോ നല്ലോണം കിട്ടിയിട്ടുണ്ട് രായി എള്ളു
എള്ളോ ആഹ് എനിക്ക് വിടെ എള്ളൊന്നും കിട്ടൂല എനിക്ക് അംഗൻവാടിന്ന് സൂചി ഗോതമ്പില്ലെ സൂചി ഗോതമ്പു ഇ ഈതും നിലക്കടല ഉണ്ടല്ലോ പ്ര സദാ കടല ആഹ് ആഹ്
ആഹ് ശർക്കര ചെലവൽക്ക് വെളിച്ചെണ്ണ അങ്ങനൊക്കെ കിട്ടും
ത് എന്റെ വീടിന്റെവിടെ പതിനൊന്ന് സാധനം കിട്ടും ഒരു മാസം
ആഹ് ആഹ്
അങ്ങനെ വെളിച്ചെണ്ണ, ചെറുപയറ്, കടല, ഗോതമ്പ് രായി അങ്ങനെ പതിനൊന്ന് വിധം ഉണ്ടാവും ഇവിടു അങ്കൻവാടിൽ ഞങ്ങള് അവിടെ വെറും ആ ഒരു നിലക്കടലേം സൂചി ഗോത മ്പും തന്നെ ഉണ്ടായി റായിപ്പൊടിയും
ആ ആദിന്റെ ഓൻ മോനൊ പ്രസവം മോനെ പ്രഗ്നന്റ് ആയ ആ ടൈമില് പൊട്ടുകടല ഏഹ് ചെറുപ്പയറ് എള്ള് അങ്ങൻത്തെ ഓരോ സാധനങ്ങളെനു വെളിച്ചെണ്ണ സൂചി ഗോതമ്പ് അല്ല ഗോ ചൂ സൂചി ഗോതമ്പല്ല ഗോതമ്പ് മ്പ് നുർക്ക് രണ്ട് കിലോൻ അങ്ങനൊക്കെ അഞ്ചിലോ വരെ കിട്ടീന്നു ഗോ തമ്പ് ഒറ്റക്ക്ള്ള ആ ടൈമില് ഇതിന് പിന്നെ കാര്യായിട്ട് രാഗിം എള്ളും ആ എള്ളും രായി ഒക്കെ പ്രസവൊക്കെ കയ്യോളം ഇന്റെ കയ്യില്ണ്ടേര്ന്നു. അതൊക്കെ പൊട് ച്ചിട്ട് ഞാൻ അങ്ങനെ തിന്നേര്ന്നു
രായിം ഞാനും തന്നെ മോൾക്കാണെങ്കിലും മോൻക്കാണെങ്കിലും എപ്പളും കൊട്ക്കും.
ആഹ്
ന്നെ എല്ലാരും കളിയാക്കീന്നു മോൾക്കൊക്കെ അഞ്ച് ആറ് ആറു വയസ്സായിട്ടും ഞാൻ കൊടുത്തീന്നു
എന്ത് ഇ ഇവര് രണ്ടാളും പ്പൊ അങ്ങനെ വെരകീട്ട് തിന്നൂലട്ടാ
തിന്നൂലല്ലേ ഇത് മോൻക്ക് അങ്ങനെ വെരകിയതാ ഇഷ്ടം അത് മറ്റേ നമ്മളെ ഹാഡ് ഫുഡൊന്നും ഓൻക്ക് താല്പര്യല്ല. ഓൻക്ക് അമൃതം പൊടി തേപോലെത് അല്ലെങ്കി പഴം ഒന്ന് വന് വേവിച്ചിട്ട് ഒന്ന് മിക്സിലടിച്ചത് അതൊക്ക്യാ ഓൻ ക്കിഷ്ടം
ആ ഇവൻ പണ്ടേ ഈ അമൃതം പൊടിയൊന്നും തിന്നൂല്ലേന്നു പിന്നെ ഓൾക്ക് പിന്നെ ഞാൻ കൊടുത്ത്ട്ടും ല്ലാ ഒറ്റ വട്ടക്കേ അത് ഭയങ്കര മധുരാണ് ഇൻക്ക് അത് വല്ലാതെ കൊട് ക്കാനൊരു താല്പര്യം തോന്നീട്ടില്ല. പിന്നെ പുട്ടൊക്കെ ചുട്ട് കൊട്ത്താല് മറ്റാള് തിന്നും
ത്രക്ക് മതിരില്ലടാ അത് ഈ പഞ്ചസാര്ന്റെ പ്രശ്നം വന്നിട്ടാ തോന്ന്ണ് ണ്ട്ട്ടോ
ഉം
ഇങ്ങനെ ഇത് പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ പരത്തിലൊക്കെ ണ്ടായിരുന്നല്ലോ മ്മളെ പിന്നെ
ആഹ്
പിന്നെ ഇൻസ്റ്റിലൊക്കെണ്ടേര്ന്ന്ല്ലേ ഒരു ഡോക്ടേഴ്സ്ന്റെ ഇതിലൊക്കെ ണ്ടാഴ്ന്നല്ലോ ങ്ങനെ പഞ്ചാസാര കൂടുതലാണ് അളവ് ന്ന് അർഞ്ഞ് ഞ്ഞ്ങ്ങാണ്ട് ഇപ്പത്തെ അമൃതം പൊടി തീരെ മതിരല്ല പൻസാര ണ്ടോ ഇല്ലേന്ന് നമ്മള് നോ നോക്കിയോക്കണം ഞാങ്ങട്ട് പനം കൽക്കണ്ടം ആഡെയ്യലാ അയ്ക്ക് ഇപ്പൊക്കെ വര്നെ പിന്നെ ഞാന് നട്സളൊക്കെ കൂടെ പൊട്ച്ചിട്ട് അങ്ങനെ അതും അവിലും പിന്നെ അതേപോലെ മക്കാനിം പിന്നെ വാൾനാ ആഹ് വാൾനട്ട് പിന്നെ അതേപോലെ ബദാമ് മീഷോല്ണ്ട്
ഇൻക്ക് പേട്യാണ് അതൊക്കെ തിന്ന്ണ സാധനങ്ങളൊ
ആഹ് ഇല്ല കൊഴപ്പൊന്നുല്ല ഇപ്പന്റെ നാത്തൂൻ വാങ്ങിച്ചിക്ക്ണ്
ആഹ്
ഓലെ കുട്ട്യേക്ക് ഇതേപോലെ പ്രോട്ടീൻ പൗഡറ്ണ്ടാക്കാം വാണ്ടി ങ്ങണ്ട് അങ്ങെനെ വാങ്ങിച്ച് കൊഴ പ്പൊന്നൂല്ലാർഞ്ഞു ഓള് പിന്നെ വടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ണ്ട് എല്ലാ മാർക്കറ്റിലും കിട്ട്ണ്ട്
ആഹ്
ഞാ പിന്നെ മോൻക്ക് ഞങ്ങള് പൊർത്ത് അവ്ട്ന്ന് പോന്നപ്പോ വാങ്ങിച്ചിട്ട് പോന്നു കൊറച്ച് പക്ഷെ അത് നൂറ് ഗ്രാമെന്നെ അത്യാവശ്യം ണ്ടാവും അത് വെയിറ്റില്ല സാധനത്തിന് ഒരു പഞ്ഞി മ്മക്ക് സാധാരണ തിന്നാൻ കയ് കയ്ക്കാനൊന്നും കയ്യില്ല ഒരു പഞ്ഞി പോലെ ഒര് സാധനം
നല്ല റൈറ്റ് ണ്ടാവോ
അത്യാ അങ്ങനോയ്ച്ചാല് അവടെ ഇപ്പൊ നൂറ് ഗ്രാമിന് ഏകദേശം പത്ത് റിയാല് ച്ചാല് നമ്മളെ നാട്ട്ത്തെ ഇരുന്നൂറ്റി സംതിങ് ഇര്ന്നൂറ്റി അർവത് ഇരുന്നൂറ്റി എയ്പത് ആ നൂറ് ഗ്രാമന്നെ മ്മക്ക് അത്യാവശ്യംണ്ട്
ആഹ് ഞാന്പ്പൊ ഇവന്പ്പൊ കല് സുന്നത്ത് കഴിഞ്ഞപ്പൊ ഇപ്പ ഇന്റെ മ്മ എള്ളും അതേപോലെ കടലിം, അവിലും അരിം, ചെർപയറും ഇതെല്ലാം പാടെ ഇട്ടിട്ട് വറുത്ത് ഒരു പൊടി കൊണ്ടുവന്നതാ ഉം
അത് കൊ അപ്പം അത് നമ്മക്ക് അത് എങ്ങനേം ആക്കാം
ആഹ് ആഹ്
ഇങ്ങനെ വെള്ളം കൂട്ടി കഴിക്കേ അല്ലെങ്കി ഒറ്റ റ്റക്ക് തിന്നേ അപ്പൊ ഇതെനിക്ക് വല്യ ടേ സ്റ്റ് തോന്നിയില്ല
അനക്ക് എനിക്ക് അത് ഞാൻ അത് ആഹ് അത്ക്ക് കൊറച്ച് ഡേറ്റ്സ് കൂടെ ആഡ് ചെയ്തി ട്ടേ ക്രഷ് ചെയ്തിട്ട് ഉരുട്ടീട്ട് ബോ ബോ ബോള് ആക്കീട്ട് ചോക്ലേറ്റ് ആഹ് ബോള് ആക്കീട്ട് കൊടുത്ത് കഴിഞ്ഞാ മക്കള് പിന്നേം കഴിച്ചോളും
അത് പറ്റും ല്ലേ
അത്ക്ക് ഡേറ്റ്സ് എടുക്കുക അങ്ങട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വ എന്നാ പിന്നെ ആ ഡേറ്റ്സിന്റെ മധുരത്തില് അങ്ങനെ ഇതായിക്കോളും ഇനി ചോക്ലേറ്റ് ഇണ്ടെങ്കില് എന്തേലും കയ്യില് കൊറ ച്ച് കൂടുതല് ഇണ്ടെങ്കില് ഇത് അയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൂടി വെച്ച് കഴിഞ്ഞാ ഒന്നുകൂടെ കഴിക്കും മക്കൾ
ആഹ് ആഹ് ശെരിയാ അതെല്ലാ പിന്നെന്താ ഇതിപ്പോ നമുക്കൊരു ഇത് കിട്ടണം ഒരു കൊറച്ച് വെള്ളം ഒകെ ഒഴിച്ചിട്ട് വേണ്ടേ ഉരുട്ടാന്
ഏഹ് ഡേറ്റ്സ് നമ്മള് ജസ്റ്റ് ഒരു ക്രഷ് ചെയ്യുമ്പോ തന്നെ ആ ഒരു ഒരു ഒരു പശ പോലെ ആവും അത്
ആഹ് അതിന് നല്ല മറ്റേ അജുവ കി അജുവ കിട്ടണം
ആഹ് നല്ല ഇ ഏഴു ഈത്തപ്പഴം കിട്ടണം പിന്നെ കൊറച്ച് ഹണി ചേർത്താലും കൊഴ ല്ല തേൻ ചേർത്താലും കൊഴപ്പല്ല കേട് വരൂല
ആഹ് ജ്യൂസ് അടിക്കാൻ പറ്റിയ അ ത്ണ്ടല്ലോ അതവിടെ ള്ളത്
ആഹ് മിക്സീലാ
ആഹ് മിക്സി അല്ല ഈത്തപ്പഴം
ആഹ് മറ്റേത് പിന്നെ കട്ടിയുള്ള ടൈപ്പ് ആയ്ക്കാരം ലേ ഒന്ന് ക്രഷ് ചെയ്തോ ക്കീന് ശരിക്കും അളുമ്പി വര്ണ് ണ്ടോ നോ ക്കിയൊക്ക് അല്ലെങ്കി നാ അല്ലെങ്കി പറ്റൂങ്കി ഒന്ന് ചെയ്ത് നോക്കിയാ മതി
മതിയല്ലോ അത് ഞാൻ ജൂസ് അടിച്ചു കൊട്ക്കല്ണ്ട്
ക്ഷെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ വെള്ളത്തിന്റെ കുതിർപ്പില് അരച്ച് കഴിഞ്ഞ ചെലപ്പോ നമുക്ക് അത് നിക്കൂല ചെലപ്പോ അത് കിട്ടൂല നമ്മള് ജസ്റ്റ് വെള്ളം ഇല്ലാത്ത മിക്സീല് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് കൊറച്ച് തേന് എന്തേലും കൂട്ടീട്ട് വാക്കിങ്ങാണ്ട് വയ്ക്കുയാണെങ്കില് നമുക്ക് കൂടുതലായിട്ടും നിക്കും
ആഹ് ആഹ് പിന്നെ എന്താ ഞാൻ എന്നാ കൊറച്ചു കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം ആയിക്കോട്ടെ ശെരി